ഹലോ
ആ എന്താ വർത്താനം
നല്ല വർത്താന ല്ലേ എന്താ ഉച്ചഭക്ഷണാക്കെ റെഡി ആയോ
ഉച്ചഭക്ഷണം റെഡി ആക്കി കൊണ്ട് നിക്ക്ണു ഓയ് ആ അതിപ്പോ പിന്നെ ഞാന് നൈച്ചോറ് ക്കേനീ അപ്പൊപിന്നെ അത്
അത് ശെരി ഏ
പണി ഒരുങ്ങീട്ട്
ആ ഞായറാഴ്ച ആവുമ്പോ പിന്നെ അതുപിന്നെ കു ട്ട്യോ ളോക്കെ ഉണ്ടാവുമ്പോളെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കിയാല് ആ ആ ഓ ഇവടെ ആയി
ആ ആ
ആയിതൊടങ്ങ്ന്
ആ മക്ക മക്കളൊക്കെ എന്തേയ്‌ ച്ച
മക്കള് അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാണ് ഓല് ഒലെ വർക്ക് ചെയ്തു ഇങ്ങനെ ഫോണായിട്ടും അങ്ങനെ ആ ആ ഏ
എത്ര കുട്ട്യേല്ണ്ട് ആ ആ ശരി
എന്താ കുളിയൊക്കെ കയ്യാനായി കുളിക്കാനായോ എല്ലും കഴിഞ്ഞിട്ടേക്കും ലെ കുളി
ഇപ്പൊ വരാ ഞാൻ കുക്കറില് നെയ്ച്ചോറാക്കി വെക്കട്ടെ ന്നട്ട് പിന്നെ തീമെച്ചിട്ട് ആണ്ട്
ആ ആ ആ് നെയ്ച്ചോറാണോ അതോ ബിരിയാണി ആക്കി വെക്കേ അതോ
അല്ലെ നെയ്ച്ചോറ് നെയ്‌ച്ചോറ് ഇന്നലത്തെ ചിക്കൻ ഉണ്ട് കൊറച്ച് ആ നെയ്‌ച്ചോറ് കുക്കറിൽ ആക്കീട്ട് ങ്ങനെ വെക്കാ വിചാരിച്ചു ഉം അവിട ആയോ ഫുഡഡൊക്കെ ആയോ
പണിക്കാര് ഉണ്ടായീനി അപ്പോ
ഉം
ഇപ്പൊ പത്തിരിയും കറി ഉണ്ടാക്കി കോഴിക്കറിന്നെ ഇണ്ടാക്കിയത്
ആ ആ
ഇപ്പൊ കൊറച്ച് ഇന്ന് കൊറച്ച് കോയിട് ത്താണ്ട് പോരിച്ച് വെറുഞ്ചോറ്റ്ക്ക് ആക്കാജാരിച്ചു
ആ
വെറും കോ യി പൊരിച്ചണല്ലോ നല്ലത് പിന്നെ അയ്‌ന്റെ കറി വെച്ചാല് രസുണ്ടാവും
ആ എന്താ എന്താ പണി എന്താ പണിക്കാറ് എന്ത്
പണിക്കാര് തൊടൂല് അതാ അങ്ങനെ തെങ്ങിനൊക്കെ തടം തോർക്കാ തെങ്ങ്നൊക്കെ മഴക്കാല ആകുമ്പോ പിന്നെ അങ്ങനത്തെ ഇ ട്ടാല് ഏ പിന്നെ നല്ല പുല്ലൊക്കെ ഉണ്ട് ങ്ങനെ കൃഷിയൊന്നുല്ല തെങ്ങൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ കൃഷി അയിന്റെ ഇടൽ നടത്താൻ കഴിയൂലല്ലോ നല്ല വെയിലാണതേ ആ ഉം അറിയാനൊന്നുമല്ല അത് മൊത്തത്തിലുള്ളതാണേ അതുകൊണ്ടാണ് അങ്ങനെ ല്ല മ്മാന്റേതും അങ്ങനെ മൊ മൊത്തത്തില് അപ്പൊ ഞങ്ങള് മൂന്ന് വീടാണ് ഇവിടെ അപ്പൊ ഓരോ ദിവസം ഓരോരുത്തർ കൊടുക്കലാണ് ആ ആ ആ അത് മൊത്തത്തിലു ള്ളതാണ് തേങ്ങൊക്കെ അല്ല ഞങ്ങളതായിട്ടുള്ള ഒന്നും അല്ല
ആ അല്ലല്ലെ അല്ല ഒത്തരു മേല് അങ്ങനെ പോണ കുടുംബാ അങ്ങനെ ആ ശരിയാ ആ അങ്ങനെ നല്ലത് നമ്മക്ക് നമ്മ കൂട്ടോ ഒ ടപ്പപെറ്റോലോ അടുത്ത് കൂടെ ഉണ്ടാവുമ്പോ ഉം ഉം ഞാൻ ഇവിടെ ഏട്ടനും അ നിയനും അടുത്തടുത്താണ് ആ ഇവിടെപ്പോങ്ങനെ മഴച്ചാറിയോണ്ട്ക്ക് ണ്ട്
ആ ആ ഉം ശരി പാ പാ എന്താ എന്താ പ്രത്യേകിച്ചൊന്നുമല്ല അങ്ങനെ നമ്മട്ട ജോലിയല്ല കാര്യായിട്ട് ഇന്ന് ആ ഇല്ല ഉച്ചക്ക് ശേഷം പിന്നെ എന്റെ വീട്ട ട്ട് പോവണം വിചാരിക്കണ്ട് ഞാൻ രാവിലെ പോകണംന്ന് വിചാരിച്ചീന അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ്ടാക്ക വിചാരിച്ച ആഹ പണിക്കാര ഇത് കഴിഞ്ഞിട്ട് പോവാ വിചാരിച്ചനി പിന്നെ ഞാൻ വിചാരിച്ചു മഴ ഇങ്ങനെ ചോറുന്തായക്ക അപ്പളെ എന്നാ പിന്നെ ചോറ് വെയ്ച്ചിട്ട് ഇവിടെ എടുത്തന്നെയ ആ വീട് എടുത്ത തന്നെയ മക്കളൊന്നും പോരൂലേ ഒരിങ്ങനാ പോകുന്നനെ പോയി പോരാനൊന്നും ഓര് പോരൂല
അടുത്തന്നെ വീട് അടുത്തെന്ന കെട്ടിച്ച വീട്
ആഹ ആഹ
ആഹ ശരി ഉ
ഉം
എന്നിട്ട് അലക്കലൊക്കെ കഴിഞ്ഞോ
അലക്കൊലെക്കെ കഴിഞ്ഞ് അലക്കൽ ഞാൻ
ആഹ ആ ശരി പിന്നെ മക്കൾ സഹായിക്കാനൊക്കെല്ലേ മക്കളുണ്ടോ
ആഹഒക വെടിക്കാ ഇടുത്താ പിന്ന ത് നമ്മള് അയിതിനായിട്ട് നിക്ക നമ്മള പണി നീങ്ങൂല അപ്പൊ പിന്നെ ആ അതല്ലേ അയനാറ്റീൽ നമ്മള ച്ച ചിലപ്പോക്കെ ഞാൻ ഓട്ക്കെ പോകുമ്പോ പ്പോഓല് എടുക്കൂട്ടോ അപ്പോപ്പിന്നെ നമ്മള ഒന്നും കാത്തുയ്ക്കൂല കിട്ടത് എണ്ടോ വലുത് പെണ്ണല്ല രണ്ടാം വലുത് ഒമ്പയിൽ ആണ് ഓളണേ എടുക്കുകണെങ്കി പാത്രം മോറാണെൽ വലിയവൻ ഒക മോറി തരും ഓന് പ്ലസ്ടുവിൽ ആണ് ഉ അപ്പൊ മറ്റൊൾ ചോയിക്കേ ന്താ ഇങ്ങൾ ഓനോട്‌ പറയാതെ അങ്ങനത്തെ കാലാണല്ലോ ആഹ ആ ആഹ ആഹ ആഹ് ആഹ
ചില ഇതിലുണ്ടല്ലോ നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ആൺകുട്ടികളെ കൊണ്ട് ഉടുപ്പ കണന്നില്ലല്ല ഒരുതണല്ലേ
സത്ത് ആഹ അപ്പൊ പിന്നെ എടുക്ക് ഓൻയാതെടുക്കും ചിലപ്പം ഞമ്മക്ക് അങ്ങനെ എപ്പേലുമൊകയുള്ള കാര്യാട്ടോ പറഞ്ഞ ഉഹ
ഇവിടെ എന്റെ വലുത് പത്തിലാണ് മൂന്നും പെണ്ണന്നെ ഉ
ആഹ്
മൂന്നും പെൺകുട്ടികന്നടാ അപ്പൊ വല്ലിയോള് പിന്നെ ഇല്ല ട്യൂഷന് പോണില്ല അല്ലെന്ന ഇല്ല ട്യൂഷ
പോയാൽ ആ സമയം വെറുതെനല്ലേ അങ്ങനെ അല്ല പടിക്കണേൽ സമയം ഉണ്ടാവൂല
പഠിക്കണ കുട്ടിയെൾ വീട്ടിൽ ഇരുന്നാലും പഠിക്കാല്ലോ ആഹ പിന്നെ ട്യൂഷന് പോയ കുട്ടികൾക്ക് ഇപ്പത് ഫുള്ളായിട്ട് കിട്ടാത്തൊരുണ്ട്
ഇല്ല അത് ഓ കുട്ടികളെ താല്പര്യം പോലെ
ആ അതാണ് നമ്മളത് വീട്ടുകാരുടെ നിർബന്ധത്തിന്ട്ട് പോയി അങ്ങനെ എന്താ കടമകഴിച്ചാൻ ആയിട്ട് പോയിട്ട് കാര്യല്ലോ കുട്ടികളെ പഠിക്കണെങ്കിൽ കുട്ടികളെെ പിന്നെ വലുതെത്രെല
ഇത് പ്ലസ് ടു
ആഹ ആഹ് ശരി ആ പ്ലസ്ടുആണല്ലേ മാർക്കൊക്കെ ഉണ്ടോ പഠിക്കാനോക്കെങ്ങനെ കുട്ട്യാൾ
പഠിക്കാ ഞാൻ പറയ ആ കുട്ടിയ ന് നല്ല ഇത്ണ്ട് എന്താ ഏ ഒക്ക ഉണ്ട് ഏ പ്ലസ് ആണ് കിട്ടിയില്ല അതാണ് അ എ പ്ലസ് ഉണ്ട് മറ്റൊക്കെയാണ് ശതമാനംണ്ട് ആ
ആഹ ആഹ അല്ല കൊഴപ്പല്യ കിട്ടനെ മതി നമ്മളപ്പോ ഞാത കിട്ടില്ലേ ആഹ കുട്ടികളെ കൊറെ ബുദ്ധിമുട്ടി ടെൻഷൻ ആയിട്ട പിന്നെ ഒന്നും കാര്യല്ലല്ല ആ ആ ആ
പിന്നെ ആ കുട്ടികൾ ഞ്ഞാൽ പെട്ടെന്ന് നമ്മളോട് ദേഷം പുടിക്കും അതിന് നമ്മള ഒ ഒരിക്കലൽ മറ്റോരത്ത് പിന്നെ പെട്ട ന്ന് കഴിയും ആ പെക്കു കുട്ടികളത്തെേ നമ്മള് പറഞ്ഞ് കൊറച്ച കഴിഞ്ഞഒലത് മാറും ആ കുട്ടികൾക്ക് വേറൊരു ഒരു ഒര് ആ ആ ആ ആ അതന്നെ അവ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക അപ്പൊ പിന്നെ പോല പോകുമ്പോ അത്ര മാർ കിട്ടിയ നല്ല കാര്യം ചർച്ചും
ആഹ അതി അതന്നെ നമ്മളെന്തൊക്കെ ട്യൂഷന് ക്ലാസ് ർഞാണ്ട്ക്കും കുട്ടികള കുറേ ബുദ്ധിമുട്ടിച്ച് നമ്മുക്ക് വേണ്ടിട്ട് ഓ പഠിച്ചഓ വിചാരിക്കണം പഠിക്കണം എന്നുണ്ടെങ്കില്
അതെ ചെറിയ മോള് എന്താ
ചെ ആ ചെറുത് മൂന്നില് രണ്ടാമത്തോളം ആറില്ലേ ആ
എന്റെ ചെറുത അഞ്ചിലാണ് ആഹ ഉഹ ഉ സ്കൂള എവിടെടുത്തന്നെ ആ രണ്ടാള് പെണ്ണോ ഒരു രണ്ടാണം പെണ്ണാ ഉ ചെറുത് രണ്ട ചെറുതായിക് ചെറുതാ എനിക്ക് നല്ലോ തരി അഞ്ചാം ക്ലാസ് പോ ഹ് ഹ് ഹ് പോ പിന്നെ എങ്ങനെ ആായക്കുള്ള ഒരു മനോഭാവം നോക്കുകാണ് അറിയാം
ആഹ് ഓക്കണ്ട് ചെറുതല്ല എവിടെ ഒറ്റക് എടുക്കണോ മച്ച് പഴങ്ങിയോ അങ്ങനെയൊക്കെള്ളൊരു ആ ആ ഒറ്റയ്ക്ക് പിടിക്കണ വട്ടച്ച് കൊഴങ്ങി ഇ ഞ അടുത്തരണോ ചിലപ്പോ സ്കൂൾക്ക് പോണ ഒരുങ്ങണ ഒരുരിക്കത്തിലും കൂടി അടിച്ചറിത്തരണോ ഒക്കെ ചോയിച്ചും
ഞാൻ ഏത് എന്താ പറയാ ഒരുക്ക് അടി അടിച്ചുരാനേ മറ്റേ ചൂട് വാങ്ങിക്ക എന്നാ പിന്നെ
ആഹ രണ്ടാമത്തോക്ക് പിന്നെ എന്താെന്നാറോ രണ്ടാമത്തെ തോക്ക് ചപ്പോ പറഞ്ഞ അാൽ തന്നെ ആര് എടുക്കാല ഒരു മൂടും വരണം അങ്ങനെയാണ് ആ ആ വല്യത് വല്യ പിന്നെ അടിച്ചൊരു തുടക്കലൊക്കന്നേ
ആഹ ആ
പിന്നെ അലക്കാ മെഷീൻ ഉണ്ട് ആ അപ്പൊ അങ്ങനെ അടക്കലൊന്നുംല്ലല്ലോ ഓർപ്പ സ്കൂള അവിടെത്തന്നെ
അല്ല കൊറച്ച ദൂര ആണേന ചെറിയ ചെറിയ ഇപ്പ എല്ലാരും ദൂടരുന്നു തിരളിയോ
ആഹ ഇവിടെ
പ്പപ്പ വണ്ടിയൊക്കെ കേറി പോകണം മറ്റൊക്ക് ഒരാ ചെറിയോക്ക്
നടന്ന് പോവാല്ലേ ദൂരള്ളൂ പക്ഷെ എന്തരു ബസിന പോവലേ
കുറച്ച് പോവ ഞാനൊക്കെ ചെറു ഞാന ഇന്റെ നാടപടി ആ എങ്ങനെ ങ്ങ
സ്പഷലായിട്ട് ഫുഡ് ന്തേലും ഉണ്ടക്കയിട്ട
ഇല്ല അങ്ങനെയൊന്നുമല്ല ആ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമല്ല ആ ഓൽക്ക് ഇതോ ഓൽക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നെ നൂഡിൽസ് നൂഡിൽസ്
ഉം ഉം
അയിന്റെ ആൾക്കാരാ ആ അല്ല ഞാൻ പറയാ സ്പെഷ്യൽായിട്ട്ഷ ഇഷ്ടപ്പെട്ട സാധനം ഉച്ചക്ക് വെറുംചോറും കോഴ പൊരിച്ചതും കോഴ
ആ
പിന്നെ മോര് കറി അപ്പടും അതൊള്ളു ആ അപ്പളും മോര് കറിണ്ടാവുമ്പൊ പപ്പടും വാണ്ടേ ആ അല്ലെ മോര് കറിണ്ടാവും
പക്ക
നല്ല രസല്ലേ
ആ രസമാണ് അതിനെ പിന്നെ ആ കോമ്പിനേഷന ആണ അ മോരി കറിയും പപ്പടവും ചിക്കനും ഓക്കെ
ഉണ്ടാക്കി വെക്ക എന്ത ഉണ്ടാക്കിയതാണ്
ആ ആ തലേന്നത്ത അതൊക്കെ ടേസ്റ്റ് ആണതല്ലെ നിങ്ങളങ്ങനെ മോര് കറിൽ പൊടിയൊക്കെ കളിക്ക
ഇല്ല
പൊടിയൊക്കെ കലക്കി വെക്കോ
ഏ ഇല്ല കേ ത ഇത് വാങ്ങീട്ടേ തേങ്ങ ആ തേങ്ങങ്ങ ആ പിന്നെ കുമ്പ
ആ ആഹ് കുമ്പളടേക്കാരല്ലേ
അത്ട്ട്ട്ട് അതാണ്ട്ട് അതാണ് ആഹ്
ആ ശരി